ഹലോ
എന്തൊക്കെ വിശേഷം
സുഖാണ് ഇങ്ങളെ വിശേഷം എന്തെക്കെ
ഇട്ട് കഴിച്ച്‌ലെ
ഇല്ല ഫുഡ് കഴിക്കാൻ പറ്റാത്തൊ മാനസികാ അവസ്ഥയിലാണ് ഞാൻ
അയെന്തെ
വയർന്ന് പണി കിട്ടിയെടൊ
ഏ
വെച്ചാലെ എന്ത് കഴിച്ചാലും വയർൻ ദയ ഭയങ്കര എരിവും എരു ചെന്ന മായിക്കൊര് തരം എരിച്ചിലും പൊകച്ചിലും നല്ല വേദനാ
പുണ്ണ് ഇണ്ടാവോ
ഇമ്മെ പേടിപ്പിക്കെല്ലി അല്ലെങ്കിലെ ഇന്നാൾ ഇന്നോട് ഡോക്ടർ പർണ്ക്ക്ൺ ആ വയറിന്റെ ഡോക്ടറെ കാൺച്ചാൻ
ചെല ടൈമിലേ പുണ്ണ് വയറ്റിൽ അധികരിച്ചിട്ടാണല്ലോ വായിക്ക് വെര്ന്നത്
ആ
അപ്പൊ ഓവറായിട്ട് ഇണ്ട്ന്ന് ഇണ്ടെങ്കിൽ അങ്ങനെ ഇണ്ടാവും
ഇന്നാ തീരുനായി ഇന്നാ ഡോക്ടറെ കാണിക്കണം ഡോക്ടർ ഇന്നെ ആട്ടും അല്ലെലെ ഇന്നാൾ പർ അയ് ഇന്നോട് ഗ്യാസ്ട്രോനെ കാണിച്ചോ കാണിച്ചോന്ന് ഞാൻ പിന്നെ അവര് എന്താ കോഴൽ എറക്കീട്ട് ഒര് പരിപാടി ഇണ്ടല്ലോ അയ് ചെയ്യോ പേട്ച്ച്ട്ട് നിക്കാണ് ഞാൻ
ഇല്ല ഇത് ഒര്ക്ക് നോക്കി ഓൽ ഡോക്ടേസ് ത്ത് അല്ലേ ഒൽക്ക് നോക്കിയാ അറിയാലോ എന്താ സംഭവംന്ന്
ആ ഇങ്ങക്ക് അത് എത്ര ഗ്യാസിന്റാവൂല ലെ
ഗ്യാസ് ആവൂലാ പുണ്ണോ അങ്ങനെ എന്തെങ്കിലും ആക്കാരം പുണ്ണ് അയിന് മര്ന്ന് കുട്ച്ചാ മാറും
ശരി.
പുളിള്ളതൊക്കെ നല്ല ഇഷ്ട?
പുളിയൊന്നും അങ്ങെ തിന്നുന്നില്ല എരിവും പുളിയും അങ്ങന തിന്നുന്നില്ല പക്ഷെ ഞാനിപ്പോ കൊറച്ച ദിവസം മുന്നോക്കെ ഈ ചമ്മന്തി ഒക്കെ തിന്നില്ലേ എരുള്ളേ എനിക്ക് പൊതുവേ എരു തിന്നാം ഒരു ദിവസേ ഞാന ഭയങ്കര ഇഷ്ടമുളക്. അപ്പൊ ഈ കൊണ്ടാട്ട മുളകുണ്ടല്ലോ നല്ല അത് ഇരുന്ന് തിന്ന് തീറ്റമത്സരം നടത്തുന്നതി അങ്ങനെ തിന്നിട്ട് പണി കിട്ടി. അത് പിന്നെ മാറിയന്ന് പിന്നെ അന്നുണ്ടായി പിന്നെ മാറി പിന്നെ എപ്പം മുളക് തട്ടിയാലും പ്രശ് പക്ഷെ ഇപ്പ അങ്ങനെല്ല ഇപ്പ മുളക് വേണന്നില്ല എന്ത് തട്ടിയാലും
ആ അന്ത് ഇത്ണ്ടായിട്ടുണ്ട ആ ആ ഒരു ഇതിന്റെ എന്തേലും ബാക്കി ഉണ്ടാവും. അതുകൊണ്ടേക്കാരം.
ഞാൻ എന്നിട്ടേ ഇങ്ങനെ പുകച്ചില് വരുമ്പോ മറ്റേ തെങ്ങൻ്റെ വെള്ളത്തിൽ കളിക്ക
കുടിക്കും.
മനസ് ചെറുതായിട്ടരു മാറ്റ വരും അത് അപ്പൊ പിന്നും വരും എന്ത ഇടക്കെടുക്കണ്ടണ്ട് എന്തൊക്കെ അറിയില്ല.
ആ. ഏതായാലും ഒരു ഡോക്ടറെ പോയി കാണിച്ചു നോക്കി.
ആ ഇന്ന് നോമ്പ് ആയോണ്ട് സുഖമായി
ആഹ് ഒന്നും കഴിക്കണ്ടില്ലല്ലേ.
പിന്നെ നോമ്പൽക്ക അതാ നല്ലത്. എത്ര കാലം ആ അതാ
വെള്ളിയും അങ്ങനെ നോക്കാ പലതെങ്കിലും
ആ വെള്ളിയാഴ്ച അങ്ങനെ നോക്കാൻ പാടില്ലാ തോന്നുന്നത്. ബാക്കി ദിവസം കുഴപ്പില്ല. വെള്ളിയാഴ്ച നോക്കാൻ പടിയാണല്ലേ ശരിക്ക്?
അത് എന്താ വച്ചാല് നബി അങ്ങനെയെല്ലാം നോക്കിന്ന് വ്യാഴാഴ്ച ആയിരുന്നു.
ആ അല്ലെന്നോ നോൽക്കാൻ പാടില്ലാത്ത വെള്ളിയാഴ്ച്ചല്ലേ?
ആഹ്
ഇമ്മ പർഞ്ഞേക്കാ ഞാ വെള്ളിയാഴ്ച തിങ്കള് മുതല് വെള്ളിക്കെ നോറ്റ ഇമ്മ പറിം വെള്ളി നോൽക്കണ്ട
ആഹ്.
അ എന്താ ജുമാ ദിവസായിട്ട?
അതോണ്ടാവും. അതെ നബി അങ്ങനെ നോറ്റിട്ടില്ലായിരുന്നു. വെള്ളിയാഴ്ച്ച അത്ര നല്ല ഓക്കെ ആണെങ്കി നബി അന്ന് നോൽക്കൂലേ?
ആഹ് ശരിയാണ്.
അതാണ്.
ആ ദിവസം മാത്രം നോറ്റില്ലെങ്കി അപ്പ എന്തേലും ഉണ്ടാവുന്നല്ലേ
നല്ല ദിവസാണല്ലോ അന്ന് ജുമുഅ ക്കള്ള ദീസല്ലേ.
ശേ നോമ്പിന് നല്ല ദിവസം ആവുല്ലാ യ്ക്കാരം. അതുപോലെ വല്യര്ന്നാള് വെള്ളിയാഴ്ച്ച വരാൻ പാടില്ല അങ്ങനൊരു ടോക്ക് ഞാ മുന്നേ നോ
ഇല്ല അങ്ങനല്ല ഏ വല്യര്ന്നാൾന്റെ അന്ന് നോമ്പൊൽക്കാ പാടില്ല.
അല്ലെന്നോ വെള്ളിയാഴ്ച വല്യ പെരുന്നാള് വരാൻ പാടില്ലാന്നോ അടുപ്പിച്ച് വരാൻ പാട് അങ്ങനെന്തൊ ഒരു ടോക്ക് ഞാ കേ
അങ്ങനെ ഞാൻ കേട്ടില്ലല്ലോ.
കിയാമത്ത് നാളിൻ്റെ അടയാ
അത് നോക്കാണെങ്കി ഇപ്പൊ ക്യാമ ത്ത് നാളിന്റെ അടയാളം കൊറേ ആയിട്ട്ണ്ട്. സ്ത്രീകള് പുരുഷന്മാരെ വസ്ത്രം ധരിക്കുന്നു.
ആഹ് അതാണ് മെയ്ന്. എല്ലാർക്കും അയെന്നാണ്. ഞ്ഞ്പ്പ കൊറ
സ്ലീവ്ള്ള ഷേട്ടും പാൻറും.
സത്യം അല്ലാ പിന്നെ എ നിക്കാ സ്വഭാവം കിട്ടീട്ടിയ്യ. ഇന്റെ പ്രായത്തി ന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ തന്നേണ്.
ആഹ് എല്ലാരും അങ്ങനെയാണ് ഇപ്പം അപ്പൊ അതൊക്കെ നോക്കുമ്പോ അടയാളം തന്നെയാണല്ലോ അതൊക്കെ നമ്മുക്ക്
ആഹ് അതെ പിന്നെ ഈ സ്ഥാനാർഥി ഇവിടൊക്കെപ്പ പെണ്ണുങ്ങളല്ലേ കൂടുതല് ഭരിക്കുന്നതൊക്കെ
പിന്നെ എല്ലോടത്തും പെണ്ണുങ്ങളാണല്ലോല്ലപ്പം മുന്നില്
ആഹ്
ആദ്യൊക്കെ അറിയുന്നത് ആണുങ്ങൾക്ക് ചോറ് കഴിച്ചിട്ടാണ് പെണ്ണുങ്ങൾക്ക് ചോറ് ള്ള ന്റെ കല്യാണത്തിന് ചെന്നാ ഇപ്പൊ മിക്സ്ഡാ
ആഹാ മിക്സ്ഡ് സത്യം
ആഹ്
ഞാൻ ഇന്നാണ് ഒരു ദിവസം കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇഷ്ടില്ല നമുക്ക് അറിയാത്ത ആൾക്കൊരു ഭാഗം വണ്ടി
അതെ എടുക്കാനല്ല അതെ അന്ന് അങ്ങനെയല്ല ല്ലോ പണ്ടൊക്കെന്റെ വല്ല്മയൊക്കെ പറയും ഞങ്ങള് ഇപ്പോ ഒരു കല്യാണം അന്വേഷിക്കേ കാണാൻ വരിയൊക്കെ ചെയ്യണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെക്കനെ കാണേയില്ല പറയും കല്യാണത്തിന്റെ അന്നാവും ചെക്കനെ കാണുന്നത് പറയും
അങ്ങനെയാ എന്താല്ലേ
ആഹ് അപ്പൊ ഞാൻ പറഞ്ഞ് പറ്റിട്ടില്ലെങ്കി അവിടെ പറ്റിയിട്ടില്ലാന്നുള്ള ഓപ്ഷനൊന്നുമില്ലാറി
ഇപ്പൊക്കെ നമ്മളെത്രവട്ടം പറ്റിയിട്ടില്ല പറയും ഞാൻ ഇന്നലെം പാട് പറഞ്ഞിട്ടേള്ളൂ പറഞ്ഞിട്ടുള്ളൂ
ഉം അവിടെ പറ്റീട്ടില്ലന്നൊന്നും പറയാൻ പാടില്ല കാരണം ആ ആ അങ്ങനെ മിഠായി കൊടുക്കുക അങ്ങനെയൊന്നുല്ല ഒരു പെണ്ണാണാണെന്ന് ജസ്റ്റ് വീട്ടിക്ക് വരികയാണെങ്കിൽ വരും അല്ലെങ്കിൽ എവിടേലും വെച്ച് കാണും അല്ലെങ്കിൽ ഇപ്പോ ചിലപ്പോൾ കാണും അങ്ങനെ ചെയതേന് ശേഷം പിന്നെ മിസ്റ്റേക്കും ഇന്ന ദിവസം കല്യാണം അത്രതന്നെ ഉള്ളൂ
അല്ല ഇപ്പൊക്കെ എത്ര വട്ടം അതിന്റെടക്ക് കാണാം പോണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും ഒക്കെ ലേ
ആയാൽ മതി പിന്നെ ഓലന്നെ പുറത്തു പോകണ്ടല്ലോ
ആഹ് പെരകാര് പോലും അറിയണ്ടാ സത്യം സത്യമാണ്
അപ്പാെ അങ്ങനെയൊക്കെ
ആ ആൾക്കാരൊക്കെ ആകെ മാറി കാലം മാറും തോറും ആൾക്കാരാ മാറാ
ന്യൂ ജനറേഷൻ അല്ലേ
ആഹ് ഇഞ് ഇപ്പൊ പിന്നെ ഫുൾ ലവ് മേരേജ് അല്ലേ
എങ്ങനെ
ലൗ മേരേജ് ആണ് കൂടുതൽ ഇപ്പോ
ആഹ് അത് ലവ് മാരേജന്നല്ലാ പറയണ് കണ്ടചേക്ണു എന്നാ പറയാ അല്ല ലവ് മാരേജ് ഒരു പ്രേമി ിട്ടാണ് സ്നേഹിച്ചിട്ടാണ് എന്നൊന്നും പറയൂല അപ്പൊ ഇപ്പൊ കണ്ട് ചെയ്യുന്നുന്ന് പറഞ്ഞു
ആഹ് അത് ശരിയാണ് ഇവിടെക്കാദ്യായ്ട്ട് നോക്ക
പക്ഷെ എന്താ വച്ചാല് അറേഞ്ച് മാരേജില് കുറ്റാളും കിട്ടുന്നില്ലല്ലോ ചെക്കന്മാരങ്ങനെ നടക്കയാണല്ലോ
ഇപ്പൊ അധികം ചെക്കന്മാര് ഇപ്പത്തെ എന്റെയൊക്കെ ജനറേഷനുള്ള ചെക്കന്മാർ ഇരുപത്തൊന്ന് വയസ്സാക്കിട്ടാ എന്റെ ഒപ്പള്ള രണ്ട് ചെക്കന്മാരെ നിക്കാഹ് എൻഗേജ്മെന്റ് കഴഞ്ഞിക്ണ്
ആഹ് കണ്ടച്ചിട്ടുണ്ടാവും
ആ അതാ അപ്പരദാസ ചെക്കനുപെണ്ണു അങ്ങനെ അങ്ങനൊക്കെ അധികവും അതെ ഒരു ക്ലാസ്ത്തെ പ്ലസ് ടു ന്നാണധികവും
ഏയ് ഒന്ന് കൊറച്ചും കൂടി ഒരു പത്തിരുപത്താറ് വയസ്സായ ചെറ്ക്കന്മാരുണ്ടാവുമല്ലോ ഓലാണ് പ്പിതീ പെട്ടത് ഓരു കണ്ടെക്കാനും പോയില്ല എവിടെ നമ്മ മര്യാദ്ക്ക് കല്യാണം നടത്ത കിത്താന്ന് വിചാരിച്ചാണ്ട് കാരം പക്ഷെ അത് പിന്നെ അതുമില്ല ഇതും ഇല്ലാത്ത അവസ്ഥ ഒരിങ്ങനെ തിരഞ്ഞ് നടക്കുകാണല്ലോക്കെയും
ആഹ് പെണ്ണ് കിട്ടാത്ത
പേസ ഇങ്ങനെ കൂടും ചെയ്യല്ലേ പേസ കൂട്ടിയാലും കുട്ടിയക്ക്പറ്റ അനില്ലല്ലപ്പ
ഡിമാന്റോട് ഡിമാൻറാണ്
ഉം പിന്നെ ഡിമാന്റ് പറയുമ്പോ സ്വർണം കാര്യങ്ങളൊന്നും വേണ്ട്പ്പോ പക്ഷെ വേണ്ടത് വിദ്യാഭ്യാസം ഒരു കൈയില് പോവണം ല് പോവണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫോൺ ണ്ടോ
ആഹ് ഫസ്റ്റ് ചെല പെണ്ണ്ങ ചോയ്ക്കണ്ന്നു ഓ എന്ത് വ്ട്ട് എന്റെ അമ്മ പറയാ ഐഫോണും ഫോണൊന്നും കിട്ടുന്നണ്ട് എന്താ എന്റെ അ്മാെ ക എ ടൈമില് ഫോണ ഉണ്ടായിോോ
ആഹ
ച്ച് ഫോണല്ല എന്ന എക്കി ഫോണക്കോ
അതിനെപ്പോണ് കിട്ടിയോട് കൂടിയണല്ലോതാകം മാറിയത് എല്ലാർക്കും ഫോൺ ഒരു വീട്ടില എത്ര ഫോൺ ആദ്യം ഒരു വീട്ടില് ഒരു ഫോണേയും ഉള്ളായിരുന്നു ലാൻഡ് ഫോൺ അതിൽന്നാണ് എല്ലാവരും മേലിച്ചിുന്നത് ഇപ്പൊ എല്ലാരു കയ്യിയില് അതെ ഇപ്പോൊ അടു ഇത്തെ വീട്ടില് ഫോൺ ഇല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരും കൂടി ഇവിടെ വന്നാൽ മതി നമ്മളെ വീട്ടിലൊക്കെ അങ്ങനത്തെ അവസ്ഥ ീന്നണിപ്പോ എല്ലാരും കയ്യില ഇപ്പോ ഓരോരുത്തർ പോരാ അതെ ഓരോരുത്തർക്ക് രണ്ടും ഫോണും കുട്ടികൾക്ക് ഫോണ് എല്ലാവർക്കും
ആ കൊറോണ കഴിഞ്ഞന്റെ ശേഷാണ് എത്ര കണ്ട് ഇതായിക്കണ തോന്നെ
അതെ കൊറോണക്കെ എന്താ വച്ച ഓൺലൈൻ ക്ലാസ്സ് പറഞ്ഞ ഞാണ്ട് കൊറെേ ഫോണ് വെറുതും കൊടു ണ്ട് ഗവൺമെന്റ അപ്പൊ പിന്നെ അതും കിട്ടിയില്ലേ പിന്നെ മക്കക്ക് പോണോട് കളി കൂട പിന്നെ ടാപ്പ് ലാപ്പ് പറഞ്ഞ മാതിരിയയില്ല പഠിക്കാനാണ് പറഞ്ഞത് ടാപ്പ് ഗലബ പക്കവും
അതെ കൊറോണ വന്നിട്ട് ഞതല്ലാണ്ടതായി
ആഹ പഠനം കഴിഞ്ഞാ ഇത് വേസ്റ്റ് ആായില്ലേ പിന്നെ ഇത് മാക്സിമംല ഉപയോഗിക്കണ്ടേ
ആഹ വറദക്കെ അഡർത്തി കെ മാില്ലല്ലോ
അ അങ്ങനെങ്ങോട്ട ആയതാണ് ഇങ്ങനെ പിന്നെ എന്തൊക്കെ ഏതായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചോണ്ട് കട്ടാ
മൂന്നരക്ക് ഡോക്ടർ വരും ഇവിടെ ഞാൻ ലാബിലാണ് അപ്പ അവിടെ അവിടെ ഒരു ഡോക്ടറണ്ട് കാണിച്ചു വെക്കണക്ക അറിയില്ല ാ ആട്ടോണ അവനോട് അന്ന് പറഞ്ഞാണ് നെ കാണിച്ചോ കാണിച്ചോന്ന് ഞാൻ പറഞ്ഞ ഇത് കുടിച്ചോ കേട്ടത് കുിച്ച ഉച്ച മാറതേ കാണിക്കാന്ന് എന്നട്ട് അന്ന് കുൂടി കുടിക്കുമ്പോ ഓക്കെ ആവണ്ട് പക്ഷെ പിന്നെ തുൊടങ്ങണ്ട അതോ പ്രശ്നം
ഉണ്ടാവുവാണെങ്കില് ഈ ഫുഡ് കഴിക്കാതിരുന്നാലും ഗ്യാസ് ഉണ്ടാവും
ആ അതും ഉണ്ടാവും അതിന്റെ പ്രശ്നംുണ്ടാവും പക്ഷെ ഞമിക്കിത് പേടിച്ചിട്ട് തിന്നാൻ വിക്കുവോ
ആ
ഞാൻ ഇന്നലെ നൊമ്പറ്ത്തപോരു നാരങ്ങെള്ളം കുടിച്ച് എന്നിട്ട് രാവിലെ വിശന്നിട്ട് കണ്ണ് കാണാൻ തിന്നതാ പക്ഷെ പണിയായി എന്റെ ഉമ്മയാണേലോ സമുദാവളത്തിൽ എന്തൊക്കെയൊ മന്ത്രിച്ച് കാര്യമല്ലന്നും പണ്ടൊക്കെ സംമിച്ചം വെള്ളം കുടിച്ച എപ്പോഴും എന്താസുഖം മാറിന്ന് പക്ഷെ എന്താ അറിയില്ല അതത്രയും കൂടിയിട്ടാവും മാറാത്ത അത് വേറെ കാര്യം
പിന്നെ എന്തേടാ ഓക്കെ